ഹലോ ഹലോ ആഹ് കേക്കണ്ട് കേക്കണ്ട്
ആഹ് എന്താ പിന്നെ ചായൊക്കെ കുടിക്കാറായോ
ചായ ആഹ് കുടിക്കാനായി
ഉം ചായക്ക്ന്താ സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കീണോ
ഏ സ്പെഷ്യല് ഉം ഇണ്ടാക്കിട്ടൊന്നുംല്ല പയം പൊടിക്കണം വിചാരിച്ചീനി
ഉം ഉം പയം എങ്ങനെ പൊരിക്ക ഇങ്ങള്
ഞാന് മറ്റേപ്പൊ ഒരു പഴം പൊരിക്കും മറ്റേ മൈദയിലൊക്കെ ഇട്ടിട്ട്
ഉും ഉും മൈദയില് മുക്കി പൊരിക്കല ആഹ് പഴം പൊരിമുക്കി പൊരിക്കല് അല്ലാതെ ഉും ഈ നമ്മള്ണ്ടാവൂലെ നറച്ചി പൊരിക്കും.
ആഹ് ആഹ് അങ്ങനോന്നുംല്ല ചെയ്യല് മുക്കി പൊരിക്കല
ആഹ് അതെങ്ങനെ ഉണ്ടാക്കല് മൈദിം പിന്നെ എന്തൊക്കെ കൂട്ടാ
ആഹ് ഞാന് മൈദിം പിന്നെ കൊറച്ച് അരിപ്പൊടിയും ഉും നുള്ള് മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ ഉപ്പൂടും നുള്ള് പിന്നെ ഷുഗർ ഇടും കരിഞ്ചീരകം ഇട്ടിട്ട് മുക്കി പൊരിക്കും.
ആഹ് കരിഞ്ചീരകടൂം
ആഹ്
ആഹ് ആഹ് ശെരി നമ്മള് കരിചീരക ഇത് രെ ഇട്ടോക്കില്ല ഏലക്കായ് ഇടൽണ്ട്
ഏഹ്
കരിഞ്ചീരകക്കെന്തിനാ ഇപ്പ ഇടണ് അതൊരു വേറെ ടേസ്റ്റ്ണ്ടാവുല്ലേ? ആഹ് അത് ശെരി പിന്നെ അവ്ടെ പുറത്ത്ക്കൊക്കെ പോവാാറുണ്ടോ?
പുറത്ത്ക്ക് ആഹ് നമ്മള് ടൂറൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാറുണ്ട്
ആഹ് ഇപ്രാവശ്യം ഏ മറൊക്കോ പോയിന്നോ?
ഓ പ്രാവശ്യം നമ്മള് മൂന്നാറ് പോയ് ലാസ്റ്റ് പോയ ട്രിപ്പ് മൂന്നാറാ
ഏ അതെയോ നമ്മളും മൂന്നാറ് മൈസൂര്
ഉും ഓ ഓ അട്ക്കൊക്കെ പോയിക്കണ് ഇപ്പോ വയനാടൊക്കെ പോയി പോയി മടുത്തണ് ഞൻ മൂന്നാറ് പുടിച്ചാതാ ഇപ്രാവശ്യം
ഏ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറ് പോയത് നല്ല അടിപൊളിയെന്ന് എന്താ നല്ലൊരു പ്രകൃതി
ആഹ് നല്ല തണുപ്പില്ലേ ഞാടൈമില്?
ആഹ് നല്ല തണുപ്പ് വെച്ചാല് ക്രിസ്മസിന്റെ ക്രിസ്മസ് പൂട്ടിന്റെ ആ ഒരുതിയിലേനി പോയിഞ്ഞ കഴിഞ്ഞ്
ഹേ
കഴിഞ്ഞല്ല അയിന്റെ മുന്നത്തെ
ഹേ
ആഹ് അപ്പൊ അത് നല്ലൊരു എൻജോയ് എൻജോയ്മെന് നമ്മള്സ്കു ഫാമിലി ടൂർ ആയിട്ട്അയിനു പോയിനേ ആഹ് ആഹ് ആഹ് ഉും ശെരി
ഉും
ങ്ങക്ക് പിന്നെ എങ്ങനെ വണ്ടി ങ്ങള് അങ്ങനെ വിളിിച്ച അവിടെസ് സ്റ്റേ ചെയ്തോ ഒരിസം നിന്നോ
ആ ങ്ങള് വണ്ടി ഒരു ട്രാവലറ് ആഹ് ബുക്ക് ചെയ്ത് ഒരു ദിവസം അവിടെ നിന്നു ഒരു ദിവസം നിന്ന് ആഹ്
ആഹ് ആഹ് ശെരി. ആഹ് ങ്ങട്ട് പിന്നെ ഫുഡൊക്കെങ്ങള് ക്കൊണ്ടായത്അയിനോ?
ആഹ് ഫുഡ് നമ്മള് ഏ രാവിലത്തത് കൊണ്ടുപോയതാ
ആ നമ്മളും അതേമാതിരി രാവിലെ രാവിലത്തതും ഉച്ചകത്തതും നമ്മൾ കൊണ്ടുപോയി ഒരു കറി ഉണ്ടാക്കി പൊറ പൊറോട്ട വാങ്ങി പൊറട്ട പൊറത്തൊന്ന് വാങ്ങിച്ച് പിന്നെ നമ്മള് നെയച്ചു ചിക്കന് ചിക്കൻ പൊരിച്ചത് അയ്ക്കുള്ള തൈര് ച്ചാറ് പപ്പടം അങ്ങനെയൊക്കെ കൊണ്ടുപോയി പിന്നെ രാത്രിയയപ്പോ അവിടുന്ന് ഫുഡ് വാങ്ങി പിന്നെ പുറത്തുന്ന് കഴിച്ചു അതായത് പുറത്തന്ന് കഴിച്ച പറഞ്ഞാൽ അവിടെ ഭയങ്കര വിലയാണ് ഫുഡ ഒക്കെറിഞ്ഞാല് ഓ എന്താ ഒരു ടേസ്റ്റ് ഇല്ല്യണും പക്ഷെ നല്ല വില
അവിടുത്തെ കറൊക്കെ ഒരു വെള്ളത്തിൽ കഷ്ണം മുറിച്ച ഓരോ സാധനങ്ങളും മുറിച്ചിട്ടോ പോലെ
ആഹ് അതെ കടൽ ആഹ ഒന്നിനും വസ്ത്തിനും പോരാ ആഹ നമ്മള് പിന്നെ മക്കൾക്കൊക്കെ പഴം വാങ്ങി പിന്നെ ഇങ്ങനെ ച ചായയും വാങ്ങി അങ്ങനെക്കെ കൊടുത്ത് ബ്രെഡ് വാങ്ങി അല്ലാതെ മക്കളും ഒന്നും തിന്നില്ല ഡലി ദോശ അതൊന്നും മക്കൾക്ക് പറ്റുന്നേല്ല ഒരു ഉ തീരയിലും ഒരു സുഖില്ലാത്തരു ഫുഡാണ് ന്നാലും അവിടുത്തെ ഒരു പ്ര പ്രകൃതിയോ
അതാ അടിപൊളിയാലേ
ഉം പോരാൻ പറ്റൂല ഓ എന്താ അടിപൊളി ക്കെ അത് കണ്ട ആസ്വദിക്ക തന്നെ വേണം അത അങ്ങനെരു സ്ഥലം ഉം വീണ്ടും വീണ്ടും പോ ഓ തേയില തേയില ഒക്കെ വെട്ടി വെട്ടി നല്ല വൃത്തിയായി ഒരു ഭാഗത്തുണ്ട് അങ്ങനെ അവിടുത്തെ ഇങ്ങനെ ജോലിക്കർ അവര് തേയില് വെട്ടണൊക്കെ ഒ ആസ്വദിച്ച് നമ്മള് നോക്കി നിക്കും കണ്ടാല് അങ്ങനെ ഇതെങ്ങനെ ഓൽ ഓലെ വെട്ടലൊക്കെ ഒരു പ്രത്യേക രീതിയാണല്ലോ അതൊ ഒക്കെ വിട്ടണ അത് തേയില് വിട്ടണ ഒക്കെ കണ്ടിഞ്ഞോ
ഓ തേയില വെട്ട കണ്ടേ ഇനി ഒരു മേല ഭാഗം കത്രിക വച്ചിട്ടിങ്ങനെ വെട്ടിട്ട് അതിങ്ങനെ ആ ഒരു കൊട്ടയൊക്കെ എടുത്തിട
അതൊക്കെ ഒരു പ്രത്യേക ഒരു രീതിയാണ് അതെ ഉ നല്ലരു
ഉം നല്ലൊരു രസംണ്ട് അവിടെ ഉച്ച ആയാലും തണുപ്പ് പോകുന്നില്ല
ഉ അവിടെ എപ്പോളും തണുപ്പാണ് നമ്മള് നിന്ന സ്ഥലത്തൊക്കെ നമ്മുക്കൊരു രാ രാ ഞമ്മള് ഒരു ദിവസം സ്റ്റേ ചെയ്തിന് അപ്പൊ ഒന്ന് രാവില ഒന്ന് മേല് വെള്ളം പാരാന ഓ എന്നാലും നമ്മളൊക്കെ പാർന്നിട്ടോ എന്താ ഫ്രിഡ്ജീ നിന്ന് നമ്മൾ ഐസും ക പട്ടമ്മള മേത്തക്ക് ഇടുന്ന മാതിരി ഉ ഇത്രക്കണ ആ വെള്ളം എന്താ ഇപ്പളും ഇങ്ങനെ പൂതിയാവും പോവാന്
പോവാനേ പോയാലും പോയാലും മടക്കൂല
നല്ല ഒരു പ്രത്യേക ഒരു സ്ഥലാണ്
ആഹ്
ഇടെ ഈ നല്ല ഈ കൊട്ട വേന ഇങ്ങനെ വേനൽക്ക് എന്തേക്കും തണുപ്പാണ് ഉണ്ടാവാറ്ന്ന് ആരിക്കറിയാ നമ്മള് ക്രിസ്മസ് പൂട്ടിന്റെ ആ ഒരു രീതിയില പോയിന അപ്പൊ അത് ഓൾറെഡി തണുപ്പിന്റെ സമയമാണല്ലോ
സമയമാവും അവിടെ എപ്പളും തണുപ്പല്ലേ ഉണ്ടാവാറ്
ഉ എന്താ ഇങ്ങനെ ഒരു ഇങ്ങനെ നമ്മള് പോ ഒട്ടകത്തിന്റെ മേല് കുതിരന്റെ മേല് അങ്ങനെയൊക്കെ മക്കളൊക്കെ കേയറിഞ്ഞ് അവിടൊക്ക ഉം ആഹ്
ഉം
അങ്ങനെ ഒക്കണ്ടല്ലോ പിന്നെ അതേമാതിരി ഏലക്ക ഏലക്കായി അങ്ങൻത്തൊക്കോരോ ഫാക്ടറിം അതുപോലെ ചായ പ്പൊടി ഫാക്ടറി
ആ ങ്ങള് ചായപ്പൊടി ഫാക്ടറി കേറിന്യോ
ആഹ് കേറി കേറി
ആ ഞങ്ങള് കേറി അവ ഞങ്ങളവടെ അവടെ ചായപ്പൊടി ഫാക്ടറി കേറിയാൽ നമക്ക് ഫ്രീയായിട്ട് ചായപ്പൊടിം കിട്ടും ചായേം കിട്ടും നമക്ക് എ ത്രി മ് കുടിക്ക അൺലിമിറ്റഡായിട്ട് ചായ കുടിക്ക മ്മക്ക് എത്രയും ചോക്ലേറ്റും
അത് പക്ഷെ നമ്മള് അങ്ങട്ട് കേറിട്ടില്ല അയ്നവടെ കേറ്ണെനൊര് പാസ്ണ്ട് അത്ലെ ഒരു പാസ്ണ്ടെലോ അയിന് നല്ല ടോക്കൺ ആ നല്ല പൈസാവും അമ്മള് കൊറേ കൊർച്ച് കൂടുതൽ കു ട്ട്യാളൊക്കെണ്ട് അപ്പൊ ആ അപ്പോ അയ്ന്റുള്ള്ക്ക് എല്ലാരുംപാടെ കേറിയാല് നല്ലൊരു സംഖ്യയാവും ർഞ് ഞമ്മളങ്ങനവടെ നിന്ന് കൊർച്ച് ഫോ ട്ടോസൊക്കെ ഇട്ത്ത് അവടെ നിന്നൊരു ഐസ് ക്രീം കഴിച്ച് അങ്ങനൊക്കെ അവ്ട്ന്ന് പോന്ന്
ഉം ഒരാക്കെത്രെ നാന്നൂറ്റി എത്രോ ആണ്
അതെ ആ അയ് ശെരി അതെന്നെ എന്തോന്ന് പർഞ് ഞമ്മളെ കൂടെള്ളോലെ പോയ മൊതലാവൂ ഞമ്മളെല്ലാരുംപാടെ കൂടി നമ്മെളെ ബഡ്ജറ്റ് താങ്ങൂല പർഞ്ഞപ്പോ
ചായ നല്ലോ കുടിക്ക്ണോൽക്ക് പോവാ
ഏ ഉം അയ് ശെരി ഏ അങ്ങനെ അൺ ലിമിറ്റ് ചായേ
അൺലിമിറ്റെഡ് ചായാണ് പിന്നെ അവ്ട്ന്ന് ചായപ്പൊടി ഞമ്മക്ക് കൊർച്ച് കിട്ടും ക്ഷെ ഓലൊരു ഒരു കണക്ക്ണ്ടാവും അയ്നത്രേ ഞമ്മക്ക് എട്ക്കാൻറ്റുള്ളൂ പിന്നമ്മക്ക് എട്ക്കാണെങ്കി പൈസ കൊടുക്കണം
ഉം പക്ഷെ അവ്ട്ത്തെ ചായപ്പൊടി ഞമ്മള് വാങ്ങീനി പലേ ഫ്ലേവറുള്ള ഏല ക്ക, ഇഞ്ചി അങ്ങനെ ഞ്ഞം ആ അങ്ങനെ ആഹ് റൈറ്റ്ണ്ട് പക്ഷെ എന്ത് രസാന്നറിയോന്നോലാ ചായ ഒരൊന്നൊന്നര ടേസ്റ്റ് ആഹ് ആ ഏലക്കായിന്റെ ചൊയള്ള ടേ ത്ണ്ട് അതുപോലെ ഇഞ്ചിന്റത് പിന്നെ അങ്ങനെല്ലാപ് പലേ തരം ഫ്ലേവറുണ്ട് ഞമ്മള് പോയോലൊക്കെ ഇഞ്ചി ഏലക്കായി അതേ വാങ്ങിട്ടൊള്ളു ബാക്കി വേറെന്തൊക്കൊണ്ട് അയ്ന്റെ ഫ്ലേവറൊന്നും ആര്ക്കും അറിയൂല്ല അപ്പതോ ണ്ട് വാങ്ങിട്ടില്ല വാങ്ങിട്ട് പിന്നെ വീട്ട് വന്ന് ഞമ്മള് കുടിക്കൊ അറീല്ലല്ലോ
ആഹ്
ഉം അതോണ്ട് വാങ്ങിട്ടില്ല
ആ ഫാക്ടറിയിലാണെങ്കില് നമ്മക്ക് ഏതൊക്കെ തര ചായപ്പൊടിയാള്ളെ അയ്നൊക്കെ അൻസര്ച്ച്ള്ള ചായ അവടെണ്ട് അപ്പമ്മക്കാ ചായ കുടിച്ചോക്ക്യാല് മൻസ്സ്ലാക്കാലോ ത് നല്ല ടേസ്റ്റ്ണ്ട് ചായപ്പൊടീന്ന് അപ്പമ്മക്ക് ആ ചായപ്പൊടി വാങ്ങിക്കാ
ആ അത് ശെരി അങ്ങനെണ്ല്ലേ അ അപ്പൊ അങ്ങനെ വാങ്ങാ നമ്മള് ത് അത് അമ്മളൊരു ഞമ്മളൊരു രണ്ട് മൂന്നാൾക്കാരൊക്കെ പോകുമ്പളേ മൊതലാവൊള്ളു കൂട്തലാൾക്കാര് പോകുമ്പളേ ഉം എല്ലാര്ക്കുംപാടെ
ഇനേം
ഞമ്മൾ മൊത്തം ഇരുപതാൾക്കാര്ണ്ടായ്ന് ആഹ് അപ്പൊത് പറ്റൂല അങ്ങനെ ശെരിയാവൂലാർഞാണ്ട് പിന്നെ ഒരാള് രണ്ടാള് മാത്രം അങ്ങനെ കേറി പോവാനും പറ്റൂലല്ലോ എല്ലാർക്കും കാ ഉം ക്ള്ള എല്ലാർക്കും കാ ആഹ് കുട്ടിയളെ കൂട്തല് പത്ത് കുട്ടിയള് പ ത്ത് കുട്ടിയെളന്നെണ്ട് പിന്നെ ബാക്കിയാണ് വെല്ല്യേല് അപ്പം. കുട്ടിയോള് ഒര് ആഹ് അപ്പ അങ്ങനെ അമ്മളയിക്ക് നിന്നിട്ടില്ല പിന്ന അവട്ന്ന് കൊറച്ച് ഫോട്ടോസ് നല്ല പൂവൊക്കെള്ള നല്ല ഗാർഡൻ ഉണ്ട് അവിടെ
ആഹ്
അവിടുന്ന് മക്കളൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത്
ചോക്ലേറ്റ് ഒന്ന് വാങ്ങി ചോക്ലേറ്റ് ഫാക്ടറി കേറിഞ്ഞോ
ഓ ചോക്ലേറ്റ് ഫാക്ടറി കേറി അയ് എന്താലേ അത് പിന്നെ ന മ്മള് ഇവിടെ നാ നമ്മളിങ്ങനെ ടൂറ് പോയതല്ലേ അപ്പം അയൽവാസികൾ ക്കൊക്കെ വാങ്ങി വാങ്ങി കൊടുക്കാനും മാണ്ടി അങ്ങനെ രണ്ട് മൂന്ന് പെട്ടി ചോക്ലേറ്റ് ആഹ് വാങ്ങി എല്ലാർക്കും ഒന്നും കൊടുക്ക
എനി എനിക്ക് അവിടെള്ള ഈ ഇങ്ങനെ ഈ ചോക്ലേറ്റ് ആങ്ങനെ ഇഷ്ടപെട്ടില്ല പക്ഷേ നട്സ് ള്ള ചോ ക്ലളയ്റ്റ് നേ നല്ല ടേസ്റ്റ് ഇണ്ടേ നി
ആഹ്
ചോക്ലേറ്റ ന്നെ ക്ഷേ അയ്നൊന്ന് കടിക്കാൻ ഒന്ന് കിട്ടുമ്പോ ഓറിയോന്റെ ഒക്കെണ്ടേനി അപ്പ നല്ല ടേസ്റ്റ് ണ്ടാവുല്ലോ ഓറിയോ
ആഹ് ആഹ് ആഹ് അഹ് ശരി നല്ല അങ്ങനെ പലേ തരം
ആ നമ്മള് ഈ പീടിന്ന് വാങ്ങിക്ക്ണ ഈ ഡയരി മിൽക്ക് അങ്ങനത്തെ ഒന്നുംല്ലല്ലോ അവിടെ നമ്മള് അവിടെ ണ്ടാ ക്കി നാച്ചുറൽ ആയിട്ട് ഇണ്ടാക്കിയിട്ട്ള്ള
അതെ ഒറിജിനാലിറ്റി ആണ് അങ്ങനെ പ റിണ പലേ കളറും ഇൻക്ക് വൈറ്റാ ഇഷ്ടം ഇൻക്ക് മറ്റേ സാധാ ചോക്ലേറ്റ് ഇൻക്ക ഹ് ആ വൈറ്റ് അത് അയിനോട് ൻക്ക് പ്രത്യേക ഒരു ടേസ് റ്റാ ഞാന് അത് മാത്രം കൊറ്ച്ച് തോനെ ഇൻക്കായിറ്റന്നെ
ന്നല്ല നല്ല ടേസ്റ്റ്ന്നല്ലേ
ആഹ് അതെ ആഹ് ആഹ് നിക്ക് ഓ ഇൻക്ക് ഞന് തിന്ന്ണ സാധനം അതൊക്കെ ഞാൻ ഇൻക്ക്ഈ ഡയരി മിൽ ക്ക് അതുപോലത്തെ ക്രിസ്പല്ലോ അതുപോലത്തൊന്നും വല്ല്യ താല്പരേ ഇല്ല ഇൻക്ക് ആ മക്കള് ഇങ്ങനെ ഇന്റെ തൊള്ളെ കൊണ്ട് വന്ന് ർത്ത ഇൻക്ക് വേണ്ട അറിയലാ ഞാൻ ക്ക് ഇഷ്ടല്ല ആ ചോക്ലേറ്റ് മാത്രായിട്ട് ഇൻക്ക് അതുപോലെ ഈ മഞ്ച് കിറ്റ്ക്കേറ്റ് അതൊക്കെ അതൊക്കെ ഇഷ്ടാട്ടോ
അത് ഇൻക്ക് സ്നിക്കേസ് ഇൻക്ക് എന്തേ കടിക്കാൻ കിട ണ്ണം അപ്പൊ നല്ല ടേസ്റ്റ ല്ലേ കടിക്കാൻ ടേസ് നി ക്കേസ് ഒക്കെ ഭയങ്കര ഇഷ്ട ഇൻക്ക് ഇങ്ങന ഈ ഫൈ ഫ് സ്റ്റാർ ഒക്കെ അറിയോ
ഓ ഓ ഇന്നായിക്കോട്ടെ ഞാ ഇപ്പൊ വിളിക്കട്ടോ ഇപ്പൊ വിളിക്കേ